ആ എന്തോണ്ട് കൊറേനാളായല്ലോ വിളിച്ചിട്ട് ആ ഞാൻ കണ്ടായിരുന്നു സ്റ്റാറ്റസ് ഒക്കെ കണ്ടാരുന്നു ഫോണില്
ആ അങ്ങനെ
എവിടെ ആരുന്നു ആ ആ ഒത്തിരി ദിവസ് ത്തെ യാത്രയാരുന്നോ? ആ
ആ അമ്പലത്തിലും കുറെ അമ്പലത്തിലും പോയി പിന്നെ മൈസൂർ കൊട്ടാരവും ആ അങ്ങനെ മൂകാംബിക പഴനി അങ്ങനെ ഏ കുറച്ച് അമ്പലങ്ങളിൽ പോയി തിരിച്ചുവന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഗുരുവായൂർ വഴിയാ പോയത്
ങ്ങനെ ഗുരുവായൂര് ഞാൻ പോയിട്ടൊണ്ട് തൃശൂ തൃശൂർ തൃശൂര് വഴിയാ പോയല്ലിയോ ആ ആ
അങ്ങോട്ട് ആ പറശ്ശിനിക്കടവ് അങ്ങനെ അങ്ങോട്ടാ പോയത്
ഹ നല്ല നല്ലൊര് അനുഭവം ആയിരുന്നല്ലേ ഗുരുവായൂർ അമ്പലമൊക്കെ
അങ്ങനെ എന്തായാലും ഇപ്പോഴേ അങ്ങനെ നടന്നെ കുറെ ആഗ്രഹ എപ്പഴും തിരക്കാടി എപ്പഴും തിരക്ക് നമ്മുക്ക് തിരക്കില്ലാതെ അവിടെ തൊഴാനെ പറ്റത്തില്ല നല്ല തിരക്കായിരുന്ന് പി പിന്നവിടെ ചെല്ലുമ്പോ അവിടെല്ലാം കണ്ട്കഴിയുമ്പഴ് നമ്മുക്കൊരു സന്തോഷവാ പിന്നെ അവിടുത്തെ ഐതീഹ്യവും എല്ലാമവിടിങ്ങനെ ഓരോ അവിടെ അമ്പലം ഹഉം മുന്നേ അമ്പലം ഒണ്ടായതും ശ്രീകൃഷ ണന്റെ വിഗ്രഹവാണെന്നും ഉള്ളതും പിന്നീട് അവിടെ മ്ഹ് ഗുരുവായൂർ ർ വായുപുത്രൻ വായുദേവൻ ആണ് ഏ ഗുരു ഇവിടെ വിഗ്രഹം കൊണ്ടുവന്നുന്നേയുള്ളതും എല്ലാം ഉണ്ട് പ്രതി അങ്ങനെ അവിടെ ഗുരുവായൂരിൽ വായുദേവൻ കൊണ്ടുവന്നതാണ് ഗുരുവായൂർ ന്നെ പേര് കിട്ടിയതെന്നെ ഓക്കേ കുറെ എഴുതി ഇതൊക്കെ ഉണ്ട് കരങ്ങളെ ഓക്കേ അറിയാൻ പറ്റു ഓ കുറെ തിരക്ക് ഉണ്ടായിരുന്നെ നമ്മൾ ക്യു നിന്നപ്ളേ ത വരി നിന്നപ്പോ തന്നെ കുറേ കുറേ കല്യാണങ്ങളുണ്ട് യിരുന്ന ആ ചോറൂണും എല്ലാം ഉണ്ട് ഇഷ്ടം പോലെ ചോറൂണും അതുപോലെ കല്യാണവും കല്യാണത്തിനെ അധികം സമയമൊന്നും ഇല്ലല്ലോ ഇങ്ങോട്ട് വരും ണ്ണും പെണ്ണും വരിക തിരുമേനി മാല എടു ട്ടുകൊടു കും മാലയിടുക താല കെട്ടുക പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട്
ഈ പുന്നത്തൂർ കോ ട്ടഎന്നുപറയുന്ന ഗുരുവായൂരിലൊരു പ്രദാനപ്പെട്ടരു അ സ്ഥലവാല്ലിയൊ ആകർഷക ഒരാകർഷണീയമായൊരു സ്ഥലവ
അആന്നാന്ന്അത്പറഞ്ഞാനും കേട്ടിട്ടൊണ്ടെടി
ആ ന്ന്ച്ചാവ്ടെ ആനകൾടെ സംരക്ഷണകേന്ദ്രവ
അ ഇഷ്ടം പോലാനയുണ്ട് അവിടെ എഴുന്നള്ളിക്കാൻ കൊണ്ട് വരുന്ന ആനകള് മൊത്തൊം അവ്ടൊന്നൊള്ളതാ. അവ്ടവരെ പ്രത്യേകിച്ച് പരിപാലിക്കുന്നൊണ്ടവിടെ
പിന്നെന്താച്ചാൽല് ഈഈഗുരുവായൂര്ന്റെ ഒരൈതീഹ്യനുസരിച്ച് സീറ്ഷ്ണന്റവിഗ്രഹവാദ്യം ദ്വാരകേലാര്ന്നല്ലേ പിന്നീടാത് ദ്വാരകാസം ന്നാ പതീംവായുദേവനും ചേർന്നാ വിഗ്രഹം കൊണ്ടുവന്ന് ഇന്നത്തെ ഗുരുവായൂരില് വെച്ചതില്ലേ പ്രതിഷ്ഠിച്ചത് ആ ആ
ടിച്ചന്നാ ഐതീഹം പറയുന്നത്‌
അങ്ങനാതൊണ്ട് ഗുരുവും വായുവൂടെ ചേർന്നാ ഈ ഗുരുവായൂരെന്ന പേര് വന്നെ ല്ലെ ആആആ പിന്നെന്ന്പറഞാന്തുവ നൂറ്റാണ്ടുകളളായി കേരളത്തിലെ രു പ്രദാന
ആനാനാന്ന് ഭക്തികേന്ദ്രവാന്നത് നമ്ക്ക് പ്രത്യേകിച്ച് അറിയാലോ അമ്മക്കൊരു ചരിത്രം പറയാത തന്നറിയാമ്പറ്റു ന്നാര്യവല്ലേ ന്തോ തെരക്ക എപ്പഴും ഭക്തിയുടെ ഒരു പ്രധാന കേന്ദ്രം തന്നെയാത്
അയ്ക്കൊരു കാലഗട്ടത്തില് ഒത്തിരി രാജാക്കമ്മാരും ഭര്ണാദിരികളുക്ക ആ ഷേത്രത്തെ സംരഷിക്യേം വികസിപ്പിക്യേം ക്ക ചെയ്തിട്ടൊ ണ്ടല്ല്യൊ
ആന്നാന് ഓരോ ദിവസവും ഇന്ന് ഈ ഒര് മാസം കാണ്ന്ന രീതിയല്ല ടുത്ത മാസവിടെ ചെല്ലുമ്പം ഓരോ പ്രാവിശവും ഓരോ ദിവസവും അവിടെ വികസനം നടന്നോണ്ടിരിക്കുവ. അതെ അത്രക്ക് തെരക്കും
തീപിട്ത്തോക്കെണ്ടായാര്ന്നല്ലോ ഒരു എന്നാന്നാ ഒരായിരത്തി തൊള്ളായിരത്തി എഴുപതിലാണെന്ന് തോന്ന് ല്ലിയോ
ണ് അവിടെ തീപിട്ത്തമുണ്ടായതെന്നാണ് പറയപ്പെട്ന്നത് പിന്നെ ഷേത്രംപുനനിർമിക്ക്കയായിര്ന്ന്
ആആആ
പഴേ ഭംഗിയോടുകൂടിതന്നെ
ആ പിന്നെ ഗുരുവായൂര്ന്നെങ്ങോട്ട പോയെ കർണ്ണു അ എവിടാ പറശിനികടവോ
ആ അതിന്ശേഷംപറശിനികടവിലോട്ട് പോയി കണ്ണൂര്, കണ്ണൂർ ജില്ലയിലെ ഒര് പ്രശസ്തമായ തീർഥാടനം വിനോദസഞ്ചാരൊ കേന്ദ്രവുവാത്
ആഹ് ആ ഞാനവിടെ പോയിട്ടില്ല പറശ്ശിനിക്കടവ് എന്ന് കേട്ടിട്ടുണ്ട്
ആ പ്രധാനമായിട്ടും പറശ്ശിനിക്കടവ് മുത്തപ്പൻ ടെമ്പിളാണ് അവിടുത്തെ ഒരു നമ്മളെ ആകർഷിക്കുന്ന പ്രധാന ഒരു മൂലസ്ഥാനം ഈ സ്ഥലം- അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നതും ആ- ഇവിടുത്തെ വിശ്വാസപ്രകാരം ശ്രീ മുത്തപ്പൻ ദൈവത്തെ ആരാധിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാ ഇത്-
പുഴയുടെ തീരത്താണോ ഈ പ്രദേശം-
ആന്നാന്ന് ആ- ആ പുഴയുടെ തീരത്താ ഈ പ്രദേശം പ്രകൃതി സൗന്ദര്യവും ശാന്തമായ അന്തരീക്ഷവും എല്ലാം ആണിവിടെ-
മ് പിന്നെന്നുവെച്ചാ അവിടുത്തെ തെയ്യവോ-
ആ അവിടുത്തെ ആചാരം പ്രധാനമായിട്ടും തെയ്യം വാ തെയമാണ് അവിടുത്തെ ആചാരങ്ങളിൽ പ്രധാനപ്പെട്ടത് പിന്നെ പ്രത്യേകതരം പൂജകളും നിരവധി ഭക്തരെ ആകർഷിക്കുന്ന ഒത്തിരി കാര്യങ്ങളൊക്കെ ഒണ്ട്- ആ ഒണ്ട് ണ്ട് കണ്ണൂര്സ്നേക്ക് അതൊരു പ്രശസ്തമായ പാമ്പ് സ- സംരക്ഷണകേന്ദ്രമാത് പറശ്ശിനിക്കടവിൽ മതപരമായ പ്രാധാന്യവും പ്രകൃതി ഭംഗിയും പാരമ്പര്യവും സംസ്കാരവും ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലം തന്നെയാണത്-
ആ ആഹ് പിന്നെ എങ്ങോട്ടാ- ആ അപ്പ അവിടെ ഒരു നല്ല അവിടെ ഞാൻ പോയിട്ടില്ല ഇതുവരെ പക്ഷേ അവിടുത്തെ- തെയ്യംഒക്കെ നല്ല- ഫേമസ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ഭക്തരെ ഒക്കെ ഒത്തിരി കൂടെ അങ്ങോട്ട്-
ആനാന്ന് ആന്ന് അവരുടെ കണ്ണൂരുകാരുടെ- ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാ ഈ തെയ്യം തെയ്യം കിട്ടിയ ആടുന്നത് അവരുടെ ഒരു പ്രധാന പരിപാടി തന്നെയാ-
ഏ
പിന്നെ നമ്മള്- വാ കൈവിടേവം- പാലസിൽ പോയി ഇവിടെ കർണാടകയിലെ ബാംഗ്ലൂരിലുളേള- ടിപ്പുസുൽത്താന്റെ
ആആ ടിപ്പുസുൽത്താൻ പാലസ് ആ മൈസൂർ പാലസ്ആ ബാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ ആ കർണാടകയിലെ മ് ഇതു പിന്നെ-
ഇതും നമ്മൾഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണല്ലോ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നത് ഒക്കെയാണല്ലോ ടിപ്പുസുൽത്താന്റെ കൊട്ടാരം-
കൊട്ടാരം പ്രധാനമായിട്ട് എന്തുവാ തേക്ക്- തേക്കുമരങ്ങളെക്കെ അങ്ങനെ എന്തെങ്കിലും പ്രത്യേ തടിയുണ്ടോ
ആഹ് തേക്ക് തടികളിലാണ് കൂപ്പ് അന്ന് കൂടുതലും തേക്ക് ഒക്കെ ഇഷ്ടം പോലെകാണുമായിരിക്കും അങ്ങനെ തേക്ക് തടിയിലാണ് നിർമിച്ചിരിക്കുന്നത്
പിന്നെന്ത് ഇൻഡോ ഇസ്ലാമിക്‌ ശൈലിയിലുള്ള വാസ്തു വിദ്യ ഒക്കെ
ആ ഉണ്ട് ഉണ്ട് മനോഹരമായ ഇഷ്ടം പോ പോലെ കൊത്തുപണികള് ഈ കൊട്ടാരത്തിന്റെ പ്രേത്യേകഥയാ അതാ കൊത്തുപണികള് ആ പക്ഷെ ഞാൻ ആ തൂണുകള് തൂണുകളിലാണ് ആണ് ഏ കൊട്ടാരത്തെ നില നിർത്തുന്നെ എന്ന് നമുക്ക് തോന്നി പോകും
ഉം
ഗൂഗിളും ആ അങ്ങനെ അതാണീ സന്ദർശകരെ കൂടുതൽ ആകർഷിക്കുന്നെ എന്ന് തോന്നുന്ന് ഉം കൊട്ടാരത്തിന്റെ ഉൾ ഭാഗത്തില് ചിത്രങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ഇഷ്ടം പോലുണ്ട് ഇഷ്ടം പോലെ
ഉം പിന്നെ ടി പ്പു സുൽത്താന്റെ ഈ വേനൽക്കാല വസതിയായിട്ട് ആണ് ഈ കൊ
ആഹ് അങ്ങനെയാണ് ചരിത്രം പറയുന്നത് ടിപ്പു സുൽത്താൻ വേനൽകാല സമയത്ത് ഇവിടെയാ വസിച്ചിരുന്നത് എന്ന്
ആഹ് പിന്നെ നല്ല ഭംഗിയാ കാണാൻ ഇല്ലിയോ
നല്ല ഭംഗിയാടി മൈസൂര് പിന്നേ ആഹ് നല്ല പൂന്തോട്ടം പൂന്തോട്ടം കാ ഉള്ളതെ ഇവിടുന്ന് പോരാനെ തോന്നത്തില്ല ഇഷ്ടം പോലെ പല വ്യത്യാസ്തങ്ങൾ ആയ പൂക്കള് ആ ആ അതിന്റെ പല കളറ്
ആ റോസേടെ അ
ഉം മുത്താ ഇപ്പ റോസാ ഇന്ന് ഈ കൊട്ടാരം ഒരു പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രം ആണെങ്കിലും പക്ഷെ ടിപ്പു സുൽത്താൻ ഭരിച്ചിരുന്ന സമയത്ത് ആ സുൽത്താനെ മൈസൂരിന്റെ കടുവ എന്നൊ ന്നൊക്കെയാ വിളിച്ചിരുന്നത്
ഉം അതിനകത്ത് ഇങ്ങനെ പറയുന്ന കേക്കാം ചില വാതിലുകള് സ്വർണം കൊണ്ടാ നിർമിച്ചേ
ആഹ് ആണ് ആണ് നമ്മള് കാണുമ്പം നല്ല തെള്ളി തെളങ് തെളക്കവാ അങ്ങ് സ്വർണ കളറിലെ തിളക്കവാ അങ്ങ് നമ്മ ഉള്ള ആ ഉള്ള സാ അത് വാതിലും കട്ടള പടിയും അതിന്റെ മുകൾ അകവൊക്കെ കാണുമ്പം നമ്മള് സാദാരണ പെട്ടവര് വിചാരിക്കും എല്ലാം സ്വർണം ആണോന്ന് ആ ആ ആന്നാന്ന് തിളക്കവാ അങ്ങ് നല്ല പിന്നെ പ്രേത്യേകിച്ചും അലങ്കാരം ഒക്കെ ആവുമ്പം ലൈറ്റും വെട്ടവും എല്ലാം ആവുമ്പഴ ഇനി നമു
ഹ് ഹും ഹും ഹാ ഹാ ഹാ ഉം ഉം അ അ ഉം മൂകാംബിക ആ മൂകാംബികയിൽ ഞാൻ പോയിട്ടുണ്ട് ആ ആ ആ ഈ ത്ത ഇനി അടിയര്ത്ത് ഞാൻ പ്പോയർന്നു മൂകാംബികയില് ഉം